ഹലോ കേക്കുണ്ടോ എന്താപ്പ വർത്താനം ഇവിടെ ഉള്ളപ്പോ നാട്ടിൽ തന്നെ
ആഹ നാട്ടിൽന്നെ
ഇന്നിപ്പോ വെള്ളിയാഴ്ച്ച കല്ലേ ഇപോജുമുഅക് പോണ്ടോ എന്താപ്പോ
ഉം അതെ അതെ
ഉം ന്താ പരിപാടി ഇപോ ക്ലാസിൽ പോണില്ലേ കോളേജിൽ പോണില്ലേ ഇന്ന്
ഇന്ന് കോളേജ് ലീവാ
എന്താ പന്ന് സ്പഷല്
ഇന്നെന്താ ഒരു പടത്തിന് പോണെന്നണ്ട്
ഇനിയിപ്പോ പടത്തിന് പോവാനോ ഓ വെള്ളിയാഴ്ഛന്നായിട്ട് പടത്തിു തന്നെ പോണ എന്റെ പ്ലാന് ഓ എന്താപ്പോ ജോമക്കൊക്കെ പോയി ഒന്ന് കൊറച്ചൊക്ക നന്നവാണ ദിവസ ല്ലത്
ഉ ഉച്ചകേഷം
കഴിഞ്ഞല്ലോ വെള്ളിയാഴ്ച്ച ഉച്ചവരെ ആണല്ലേല്ലെ
ആ ജുമുഅ വരെ ല്ലെയുള്ളു
അല്ല ഏത് പടത്തിന്ന് പോവാന പ്ലാന്
ഒബ്സെഷൻ
ഒബ്സഷന് പോയിട്ട് പോ സംഗതി ഭയങ്കര എന്തരാ അഭിപ്രായമാണ് പഠത്തിനെ പറ്റിയിട്ട് വേറെ ഒന്നാ ത് വെച്ചാല് ചെറിയ ഏതോ ചെറിയ ചെക്കൻറ് ഇതല്ലേ ഡയറക്ഷന് പടം വന്നത്
ആഹ ഡയറക്ടറ ആ ഞാൻ നോക്കിട്ടില്ലേ
ആ അതാണ്ഈ പടത്തിന്റെ ഭയങ്കര ഹൈപ്പ് ചെറിയ ചെക്കനാണ് ഡ ഡയറക്ടർ ആകെ അതെന്നെ ഭയങ്കര ലോ ബജ്ജറ്റ് ലേഡാണ് എത്ര മൂന്നാല് കോടിയോ അങ്ങനത്ര ലോ ബഡജറ്റ് മാത്രമുള്ള പടമാണ് അവസിച്ചെന്നുള്ള പടം ആ ബഡജറ്റ് വെച്ചിട്ട് ഈ ഒരു ചെക്ക് ചെയ്ത സാധനം ഭയങ്കര ഹിറ്റ ആായിട്ട് നൂറിലേറെ കോടികള് വാരിക്ക അതാണിപ്പോൊ പടത്തിന് അതാണി പോ പടത്തിന്ന്ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഇട്ടാൻ ഭയങ്കരമായിട്ടുള്ള കാരണമായി മാറിയത് എല്ലാരും പോകണ്ട ലൊക്കെ നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട്സ ഒക്കെ കണ്ടിക്ക്ണ് കണ്ടോലെക്കെഅഭിപ്രായം പറയണത് ഭയങ്കര നല്ല ഫിക്കാണ്കാരണം ഒരുപയി റപാടെല്ല ഭയങ്കരട്ട്രു ക്ീ എന്ത ഫീലിംഗ ഭയങ്കര അഭിപ്രായം പറഞ്ഞ പടാണ് അന്നോട് പറ സജസ്റ്റ് പടം
അതല്ലെങ്കില് ഒന്തെങ്കിലും ഒബ്സക്ഷൻ പോണംഅതല്ലെങ്കില് ബാലൻ
ബാലൻ ഭ ശരിക്കും രണ്ടു പടവും നല്ലളുപ്പം പറ്റിയ പടാണ് ബാല നമ്മള ഇനിപ്പോഎന്താ പറയാ വള്ളിയഴ്ച ഒന്ന കിട്ട കാര്യല്ലാവാ ല നമ്മൾ പോയി കാണണം കാരണം ബാലൻ ഞാൻ ബാലൻ ഞാൻ കണ്ട് ഓപ്ഷഷൻ കണ്ടിത്തില്ല ബാലന്റെ വൃത്തിയത് വെച്ചാല് ഒരു ഉമ്മ മകൻ തമ്മള് എങ്ങനെ ഇരിക്കണം ഒരു നമ്മള് നമ്മളെ പേരൻസിനോട് എങ്ങന രിക്ക എന്നുള്ളത് പടത്തിലുടെ നമ്മക്ക് പറയാതെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബാലംമൂവിൽ ചീദിച്ചിട്ടുള്ളത് ഏ ആ ഒരു വിഷ് മ്മള് കണ്ണ് കാണാണെങ്കിൽ നമ്മക്ക് അയിന്റൊരു ഫീലിങ് നമുക്കെന്താവും അങ്ങനത്തെ കിട്ടും അതുകൊണ്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള ഈ ഞാനും സജസ് പഠം തന്നെ എല്ലാം സുജനിപ്പരായിരിക്കും സജസ്റ്റ് ചെയ്ത്
എന്റെ ഫ്രണ്ട്സ്
പോയൊരു കണ്ടിക്ക എന്നെ കൂട്ടാതെ
ആഹ് അതെ ഇക്കെന്തായാലും ഇപ്പ കാണാൻ പോകൻ പറ്റീല
ഈനോ
അന്നേരം എക്സാം ഉണ്ടായിട്ട്
ഓ ഓഹ് എക്സാമായിട്ടല്ലേ എന്തെക്സാമായിനു
അതൊരു സ്കോളർഷിപ്പ് എക്സാമായി
ഇന്നിട്ടെന്തായി സംഗതി കിട്ടിയോ
ആഹ് കിട്ടി കിട്ടി
മുതലായല്ലോ പടത്തിന് പോവാത്തെ അതെ അല്ലാ ഇജ്പ്പോ പടത്തെ പറ്റി പോയി ചോദിച്ചപ്പാണ്ഓർമവന്ന് ഇജിപ്പോ ആരെ ഫാനാ ന്നാ അ സിൽമേൽ അങ്ങനെ ഒരു ഹാർഡ് കോർക്കാനൊന്നുല്ല പക്ഷേ
ആഹ് അത് പിന്നെ ഓരോ പടത്തിനനുസരിച്ച് മാറും
എന്താ ഇപ്പോ ഓരോ പടത്തിഷ് ഫാൻമാറാ അങ്ങനെല്ല ചോയ്ച്ച് അതല്ലർക്കുംണ്ടാവും ഓരോ പടം കഴിയുമ്പളും ഓരോ നടന്മാരമ്മക്ക്ഷ് ടം കാരണം ഓലെ പെർഫോമൻസിന്റെ മികവ് കണ്ടിട്ട് നമ്മളിഷ്ടം
ബിഗ്ഗമ്മലുകള് മമ്മൂട്ടിയാണ് മോഹൻലാലിനേക്കാൾ ഇഷ്ടം
എന്ത് എന്ത്‌കൊണ്ട് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നു കാരണം എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നത് മോഹൻലാൽ ആണല്ലോ ഓ എന്നിരിക്കെ നീ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയ ഇഷ്ടപ്പെടാൻ കാരണം
ഒരൂഊ എന്ത് നമ്മളരു ലാഭ
അതും നോക്കിയാണ്ട് ഒരു സിനിമാ ഇൻഡസ്ട്രി നമ്മളിത് ലാഭം നോക്കിയാണ്ട് കാണാണെങ്കിൽ മോഹൻ ലാലാണൊരു എക്സിക്ട
പക്ഷേ ഒരു നടനം എന്ന നിലൽക്ക് നിൽക്കാണെങ്കിൽ മോഹൻലാലിസ് ഇസ്ദബെസ്റ്റ് അല്ല സോറി മമ്മൂട്ടി
സോറി മമ്മൂട്ടി ദ ബെസ്റ്റ് അല്ല ഒറ്റ മിനിറ്റ് ഞാൻ തിരിച്ചോയ്ക്കട്ടെ ഒരു ഒരു സിനിമയാകുമ്പോൾ ഓ പിന്നെ അതിന്റെ ലാഭമല്ലാതെ അങ്ങനല്ല ഒരു സിൽമ ഇറങ്ങി ഒന്നില് നടനൊന്നുംല്ല വല്യ അഭിനയൊന്നുംല്ല പക്ഷെ അതിനി ഇരുന്നൂറ് കോടിക്കെ കിട്ട ഒന്നിൽ ഭയങ്കര നടനം എന്നിട്ട് അതിന് മുപ്പത് കോടി കിട്ട ഇതൊരു യോജിപ്പില്ലലോ അത് കേരള സിനാലയോട് എന്റൊരു വിയോജിപ്പുള്ള സാധനാണത് അതേ ഇപ്പൊ വന്ന് ചെറിയൊരുപുഷർബി വരുമ്പോയിട്ട്
നൂറ് കോടി ഇരുന്നൂറ് കോടിടുക്ക അതേ സമയം
സമയം മമ്മൂട്ടിയുടെ എത്ര നല്ല പടമാണെങ്കിലും
എൺപത് തൊണ്ണൂറ് നിൽക്ക
അതിപ്പോ എന്താറയാ അയ് ച്ച് പറഞ്ഞ വരുന്നത് മുതലാളി പ്രശ്നാണെന്ന് ഇജ് പറഞ്ഞു വരുന്നത് ഒരുപാട് ഫാക്ടർസ്ണ്ട് ഇവിടെ
ഹലോ
ഹലോ അലോ കേക്കണില്ലേ
കട്ടാവുന്നു
ഇപ്പൊ പ്പ കേക്കണ്ടോ
ആ കേക്കന്നെടുക്കണ്ട്
കേരളത്തിൽ ഈ ഒരു നാാലു കോടി അല്ലെങ്കിൽ ഒരു മൂന്നര കോടി ജനസംഖ്യ വരുന്ന ഈ ഒരു സംസ്ഥാനത് അത്രയും ജനങ്ങളൾ മൊത്തം മണ്ടന്മാരാണ് എന്നാണോ ഇച്ചി പറഞ്ഞരുന്നത് കാരണം ഒരു സിനിമയിൽ സൂപ്പർ അഭിനയം കാഴ്ച വെക്കുന്ന സിനിമൽ പോസിറ്റിവറി വന്നിട്ടും ആരും കാണാൻ പോണില്ല എൺപ കോടി അല്ല എഴുപത് കോടി വേറെ സിനിമ പോസ്റ്റ് ഇബ്രോൻ വരുന്നുണ്ട്ക്ഷെ വലിയ അഭിനയന്നുമില്ല. എന്നിട്ട് അതില് എല്ലാരും പോയി കണ്ടിട്ട് ഇരുന്നൂറ് കോടി കണസായി കൊടുക്കുക കേരളത്തിലെ ആ ഒരു മൂന്ന് കോടി ആൾ ക്ക മണ്ടന്മാരാണെന്നാണ് ഇജി പറഞ്ഞരുന്ന
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അതല്ല ഈ നടനുള്ള പടങ്ങളെല്ലാം എല്ലാർക്കും ഇഷ്ടപ്പെടന്നില്ല ഇപ്പം എമ്മൾ നോക്കുകയാണെങ്കിൽ നാഷുണൽ അവാർഡ്സ് പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് പലർക്കും ഇഷ്ടപ്പെടൂല എല്ലാവരുടെയും
അങ്ങനണ ഇപ്പ അത് പറഞ്ഞട്ട കാര്യില്ലല്ലോ നാ അങ്ങനല്ല അപ്പൊ പിന്നെ എല്ലാർക്കും ഇഷ്ടപ്പെട്ട ന പടന്നറിയുമ്പോൾ വെറും മാസം മാത്രം ഇതാണോ
അങ്ങനെ വര
പിന്നെ എന്ത്ുകണ്ട് ലാലാട്ടൻ മോഹലൽലും മമ്മൂട്ടിനെ കാട്ടിലും എത്രയോ ഇപ്പോൾ മികച്ചിട്ട് കളശൻ്ന്റെ കാര്യത്തിൽ മുമ്പില് മുമ്പിൽിഞ്ഞാല് ഇപ്പോൾ
അഥവാ എനിക്ക് മമ്മൂട്ടി ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാല് മോഹൻലാലിന്റെ സ്ഥി കമായിട്ടുള്ളരു ശൈലിയുണ്ട് അധിആ
കീ
നക്കാണെങ്കിൽ അധികപടം ഒരേ ഒരു സ്റ്റേജിലുള്ള ഒരേ ഒരു ക്യാരക്ടർ നടൻ എന്ന ക്യാരക്ടറിൽ മാസ് കാണിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്ക മോൻലാലിൻ അധിക പടം പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പടം ഒത്തിരിും വേറെ ക്യാരക്ടർ അത് വില്ലന ആാവട്ടെ ൻ നടനെതിരെയ ഉുള്ള ക്യാരക്ടർ ആവട്ടെ അങ്ങനെയൊക്കെ നോക്കയാണെങ്കില് മമ്മട്ടി അത്തരത്തിലുള്ള പടങ്ങളാണ് മമ്മൂട്ടി പിടിക്കല് പിന്നെ അതുപോലെ തന്നെ പുതിയ പുമുഖ ഡയറക്ടേഴ്സിന് അവസരങ്ങൾ നൽകുന്നലൊക്കെ മമ്മൂട്ടി അധികം
അല്ല ശരിക്കരു സംഗതി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാ എന്ത മമ്മൂട്ടി പുതുമുഖ ഡയറക്ടേഴ്സിന് അവസാനം കൊടുക്കാണ്ഓെ ഫീൽഡിലേക്ക് കൊണ്ടുവരാണ് എന്നൊക്കെ ന പറയാ പക്ഷെ ഒരു മലയാള സിനിമയുടെ വിജയം മാത്രം ലക്ഷ്യം കാണുമ്പോൾ ഒരു പുതുമുഖ ഇവിടെ കണ്ണും പൂട്ടി അവസരം കൊടുക്കാുള്ളത് ഒരു ലോജിക്കി നിക്കാ
അഥവാ കാഴ്ചക്കാരന്ന് നൽക്ക് കാഴ്ചക്കാരന്ന് നൽക്ക് നമുക്ക് ആ പടത്തിന്റെ ലാഭം
ന്റെ ലാഭം നോക്കണ്ട
നമ്മൾ അവിടുത്തെ അ അഭിനയമാണ് നോക്കേണ്ടത് നമ്മൾ പ്രൊഡ്യൂസറ ആൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം
അതെ പക്ഷെ അതല്ലല്ല ഞാൻ ചോദിക്കണതല്ല ഒരു നടന നിലയ്ക്ക് മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും പി ന്ന് ശ്രദ്ധിച്ച നോക്കി നോക്ക് പി ഓയിൽ നോക്കി നോക്ക് ആ നടനെന്ന അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഹോളിവുഡ് മെയിൻഡസ്ട്രി ക്ക് കൊണ്ടുവരുള്ള ഉത്തരവാദിത്യം അവർക്കുണ്ട് പുതുമുഖ ഡയറക്ടന് കണ്ണും പുട്ടി പണം കൊടുക്കുക. എന്നും ഇതുവോരെ കണ്ണും പൂട്ടി വിശ്വസിച്ചാണ് പടം കൊട്ക്കുന്ന് ഇള്ളത് അതൊരു മോളിവുഡിന്റെ ഒരു ഡെവലപ്മെന്റിനെതിരെ നി നിക്ക്ന്ന പോലെ അല്ലേ
അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ നാഷണൽ അവാർഡ് നേടിയപ്പോ മോളിവുഡിനെ തന്നെയാണല്ലോ സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെയധികം വളരെ കുറവാണ് നാഷണല് അവാർഡ് നടന്മാര് ഇള്ളത്
ചിന്തിക്കണം കാരണം ഷണൽ അവാർഡ് കിട്ടിയ പടം മമ്മൂട്ടി അഭിനയിച്ച ആ പടം പുതുമുഖ ഡയക്ടറാണോ ഡയറക്ട ചെയതത് എന്ന്ള്ളത് നമ്മൾ നോ നോക്ക ക്കണം ആയിരിക്കൂലാ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള നടൻ അഭിനയിക്കുമ്പോ കിട്ട് ന്ന ഒരു അവാർഡ് ആയിരിക്കും നാഷണൽ അവാർഡ് ആ കിട്ടിയെൽ ഉപരി സംഗതി നമുക്ക് എന്ത് ചിന്തിക്കാ ഒര് പുതിയ ഡയറക്ടറിനും പുതിയ എന്താ പറയാ ഇൻഡസ്ട്രയിലേക്ക് കൊണ്ട് വരേണ്ടത് നമ്മളെ കടമയാണ് അപ്പ ഓൽക്ക് ഒര് അവസരം കൊട്ക്കൽ നമ്മളെ കടമയാണ് എന്നൊക്കെ ചിന്തിക്കാം പക്ഷെ ഇത്രത്തോളം സീനിയർ ആക്ടർ ആയിട്ടുള്ള ഒരു ആക്ടറ് കണ്ണും പൂട്ടി ഒരു പുതിയ ഡ ഡയറക്ടറ്ന് ചാൻസ് കൊടുക്കുമ്പോ അത് ശരിക്ക് എന്താ പറയാ മോൾ ന് ഒര് ചതിക്കലാണ് കാരണം എന്താ പറയാ ഉം ഓൾക്ക് അവസരം കിട്ട കിട്ടണ്ടാന്ന് അല്ല ഓൽ അവസരം കിട്ടട്ടെ ചെറിയ ചെറിയ ആക്ട്ടേഴ്‌സിൽ തുടങ്ങിയിട്ട് ഓലെ കഴിവ് തെളിയിച്ചിട്ട് സീനിയർ ആ സിലേക്ക് എത്തട്ടെ എല്ലാ അല്ലാതെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാ ഈ ഒരു ഏ സീനിയർ ആർട്ടിസ്റ്റിനെ പോയി സമീപിക്കുകയും സീനിയർ ആക്ടേസ് കണ്ണും കൂട്ടര്ക്ക് ചാൻസ് കൊട്ക്കിം ചെയ്യാന്നുള്ളത് അതൊരു ചെയ്യ്ന്നെ
പ്പോ മമ്മുട്ടി ആകുമ്പോ അവസരങ്ങൾ കൊടുക്കാന്നുള്ളത് മോളിവുഡിൻ എന്നൊര് ഇതാണല്ലോ പിന്നെ ആ മോഹൻലാൽ പറിമ്പോ അദ്ദേഹത്തിന്റെ ആ സ്ഥിരതായിട്ടുള്ള സാധനം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മധുപാലൻ നടനാവുന്ന നെലക്ക് നോക്കാ ആണെങ്കിൽ
ഹിന്ദി എന്തെയ് ഈ ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്നതിലൂടെ അവരെ എന്താ അറിയോ മോളിവുഡിനെ വളർത്താൻ വേണ്ടിയിട്ട് പുതിയ ഡയറക്ടേഴ്സിനെ കൊ കൊണ്ടുവരലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ വേ അതായത് മമ്മൂട്ടി ആ ഒരു പടം ആ ഒരു പുതിയ ഡയറക്ടറ്ന്‌ പടം കൊടുക്കാതെ എന്താ പറയാ വാണ്ടാന്ന് പരൺട്ട് ഒര് എക്സ്പീരിയൻസുള്ള ഡയറക്ടറുടെ പടം മാത്രം എട്ക്കാണെങ്കില് ആ ആ എന്താ പറയാ ഈ ഒരു പടം പൊട്ടാനുള്ള ചാൻസ് പറ്റെ കൊറിം കാരണം ഈ പുതിയ ഡയറക്ടേഴ്സിന് പടം കൊടുക്കുമ്പോ പടം പൊട്ടാനുള്ള ചാൻസും അയുടെ വല്ലിയ ചാൻസ് അയുടെണ്ട് ജയിക്കാൻള്ള ചാൻസും അയുടൊണ്ട് ഈ ര രണ്ടിനും എടെൽ വച്ച് കളിക്കുന്നെക്കാട്ട് നല്ലത് സേഫ് സോണില് എന്താ പറയാ ഈ സീനിയർ ആക്ടേഴ്സൊക്കെ സേഫ് സോൺ കളിക്ക്ണെ ആണ് ഏറ്റവും നല്ലത് കാരണം അവരുടെ സിനിമ വെരുമ്പോ ആൾക്കാര് അത്രയും പ്രതീഷിച്ചാ പോവാ അപ്പൊ ഒര് ചെറിയൊര് ആക്ടർ ഒരു ഡയറക്ടറിനും കൊട്ത്ത് കാരണത്താൽ പടം പൊട്ടി പോവാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അതിലുപരി വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് കൊട്ത്തിട്ട്
അതിപ്പോ മോഹൻലാലിന്റെ പടങ്ങളും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയ്റ്റ് പൊട്ടി പാളീസ് ആ ട്ടുന്ന പടങ്ങളുണ്ടല്ലോ അവിടെ ആ മമ്മൂ ഈ സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് കാണ്ട് മമ്മൂട്ടി ഒയുടെ
പ്പം അങ്ങനെ പറയാണെങ്കിൽ ഇപ്പോ നമ്മക്ക് ഈ വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിക്കാനുള്ള വിഷയാണിപ്പം ഇത് ഏ ജിപ്പ് ചോയി ച്ച സ്വരത്തില് ഉത്തരം പറയാണെങ്കില് ഒരുപാട് പറയാൻ ഇണ്ട് വല്ലിയൊരു ഉത്തരം ഇന്റെട്ത്ത്ണ്ട് പക്ഷേ അതിപ്പം എന്താവുല്ല ഏ ഒരു കാര്യം പറയാട്ട് വെച്ച്ട്ട് ഇപ്പം പരാൻ പറ്റുലാ പർഞ്ഞിലെ അതേപോലത്തെ സംഗതിയാണ് ഇപ്പം ഇത് ആ ഏതായാലും നേരിട്ട് കാണുമ്പം ഇതിനുള്ള മറുപടി ഞാൻ ശക്തമായി തരാൻ ആഗ്രഹിക്ക്ന്നുണ്ട്
ഓക്കെ ഓക്കെ ഞാൻ കാത്തിരിക്കാം
ഓക്കെ